എവിടാ
ആഹ വീട്ടിലാ
സുഖാണോ
ആ സുഖായിട്ട ഇരിക്കുന്നു
എന്തോണ്ട് വിശേഷം
ഓ എന്ത് വിശേഷാ ജോലി കഴിഞ്ഞിട്ടിങ്ങനിരിക്കുവാ പ്രത്യേകിച്ച് ഇനിയിപ്പോ വൈകിട്ടൊരു കല്യാണ ഉണ്ട് പോകണോന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുവ മഴയുടെ കോളും
സ്വീകരണമാേണോെതൊ കല്യാണത്തിന് പോവാന്നോ
കല്യാണത്തിന്റെറെ റിസപ്ഷന കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാര്ന്നേ
ആഹഹ
അപ്പൊ വൈകിട്ട് ഗുരുവായൂരാമ്പോ എല്ലാരെയും കൂട കൊണ്ടു പോത്തില്ലല്ലോ ആൾക്കാര്
ആഹ അതെ അതെ
ആ അപ്പൊ അവരുടെ വീട്ടില് ചെറുക്കന്റെ വീട്ടില് വൈകിട്ട് റിസപ്ഷൻ വെച്ചിട്ടുണ്ട് അതിന് പോകണോ വേണ്ടായോന്ന് ഇങ്ങനെ ആലോചിക്കുവ മഴയുടെ ഒരു മട്ടം
ആ ആരൊക്കെയാ പോന്നത് ഒറ്റക്കാണോ പോന്നേ
അല്ല ഞങ്ങളെല്ലാരും കൂടെ പോവാനായിരുന്നു ഉം ഉം ഉം
എപ്പൊപോകാന
വൈകിട്ട് ഏഴുമണിതൊട്ടങ്ങാണ്ടാണവിടെ
റിസപ്ഷൻ തുടങ്ങുന്നതോ
ആ എനിക്ക് തോന്നുന്ന് കല്യാണം കഴിഞ് ആൾക്കാര് വന്ന് അധിക സമയം ആയി കാണത്തില്ല അപ്പൊ പെണ്ണിനും ചെർക്കനും പിന്നെ ഇവിടെ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം അങ്ങനൊക്കെ ഉണ്ടല്ലോ അതായിരിക്കും
ഓ ഓ അതെ അതെ ആയിരിക്കും പിന്നെ കുഞ്ഞിനെ കൊണ്ടു പോന്നൊണ്ടോ
ആഹ കുഞ്ഞിനെ കൊണ്ടു പോണന്ന് വിചാരിച്ചിരിക്കുവാ മഴയാണെങ്കിൽ പിന്നെ പോക്ക് നടക്കത്തില്ല കേട്ടോ കുഞ്ഞിനെയും കൊണ്ടു പോത്തില്ല പിന്നെ ഞങ്ങളാരും പോവത്തും ഇല്ല ഉം
ആഹഹാ ഇപ്പൊ വർക്ക് ചെയ്യുവാണോ
ഇല്ല വർക്ക് ചെയ്യുന്നില്ല ഞാൻ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കുഞ്ഞായത് കൊണ്ട് വർക്ക് ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുവ
ഉ
ഇനിയിപ്പോ പാലുകൂടി പാലുകൂടി ഉണ്ടല്ലോ ആളിന് അപ്പൊ പാലുകൂടി മാറിട്ട് വേണം ഇനി നോക്കാൻ എന്തെലും നോക്കണം നേരത്തെ ഞാൻദന്തലസിസ് റ്റന്റായിട്ടായിരുന്നു വർക്ക് ചെയ്തതേ
ആ നല്ല ജോലിയാണല്ലോ അപ്പൊ അത് അതിപ്പോ കണ്ടിന്യൂ ചെയ്തൂടായിരുന്നോ
അ ഇപ്പൊ കുഞ്ഞായില്ലേ കുഞ്ഞായപ്പോ പിന്നെ കുഞ്ഞിന് ഫീഡിങ് ഉണ്ട്
ഓ അപ്പൊ നമുക്ക് കുഞ്ഞി പാല് കുടിക്കുന്നണ്ടട്ട് പോയിട്ട് വരാനുള്ള ബുദ്ധിമുട്ടല്ലേ
അതെ അതെ ഇട്ടേച്ച് പോയിക്കഴിഞ്ഞാൽ ചിലപ്പോ പാലിന് നിർബന്ധം പിടിച്ചാലെന്ത് ചെയ്യും അത് കാരണം എന്നാ കൊറച്ച ആവട്ടെന്ന് വിചാരിച്ചു
ആ ഇനീപ്പ ഇനിയിപ്പോ രണ്ട് മൂന്ന് വയസ് വരെ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് അല്ലെ
അതെ അതെ ആ രണ്ട് വയസ് ആ് രണ്ട വയസ് വരെ കൊടുക്കാന്ന് വിച വിചാരിച്ച് പിന്നാങ്കൊച്ചല്ലേ
ആ രണ്ടു വയസ വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെപ്പഴും പാല് കൊടുക്കണവന്നാ കാരച്ചാ അതുങ്ങളുടെ വ ളർച്ചക്കും ആരോഗ്യത്തിനും ഏറ്റവും ഗുണമേന്മയ ഉള്ളത് നമ്മുടെ പാലല്ലയോ അപ്പൊ അത് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ടൈം നമ്മള് കൊടുക്കുക അതേ ഒള്ളൂ
ഉം ഇവിടെ പിന്നെ അങ്ങനെ നിർബന്ധം ഇല്ല എന്നെ കാണുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ പാലുകുടി പിന്നെ ആഹ് എന്നെ കണ്ട് കഴിഞ്ഞാൽ അപ്പ ഇച്ചിരി വേണം കണ്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ശ്രദ്ധയില്ല ആ പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചോളും പിന്നെ കണ്ട് കഴിഞ്ഞാല്
ബഹളവാ അവരുടെ പ്രായം അതല്ലയോ
അതെ അതെ
ഒരാളെ ഒള്ളോ കുഞ്ഞ്
അതെ അതെ ഒരു മോൻ
ആണോ ആഹാ
ഉം പിന്നെ വേറെ എന്താ ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ ടീച്ചിംഗായിരുന്നു പഠിച്ചതേ
ആഹാ
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ കുറച്ച് നാള് വർക്ക് ചെയ്തായിരുന്നു പിന്നെ ഞങ്ങളാണെങ്കിൽ ഒരു ഒളിച്ചോട്ട കല്യാണം ആയി അത് കാരണം പിന്നെ നമുക്ക് ജോലിക്കും പോവാൻ പറ്റിയില്ല പിന്നെ വേറെ പഠിക്കാനായിട്ടും പിന്നെ ശ്രമിച്ചില്ല ഞങ്ങള് ആ ഞങ്ങള് ഒരുമിച്ച് പഠിച്ചയായിരുന്നു അപ്പൊ ആഹ് അങ്ങനെ പിന്നെ അ അങ്ങ് ഇഷ്ടമായിട്ട് പിന്നെ ആ ഞങ്ങള് പിന്നെങ്ങ് ഓടിപ്പോയ ചെയ്ത് അതെ അതെ ആഹ് പിന്നെ വീട്ടില് നമ്മൾ പറഞ്ഞിട്ടും സാഹചര്യം ഒന്നും സമ്മതിച്ചില്ല
ആരുടെ വീട്ടിലായിരുന്നു സമ്മതിക്കാഞ്ഞത് ഇവിടായിരുന്നോ അതോ ഉം ചേട്ടന്റെ വീട്ടിലായിരുന്നോ
ഇല്ല എന്റെ വീട്ടില്
ആന്നോ അതെന്നാ പറ്റി സമ്മതിക്കാഞ്ഞേ ആ ആ ആന്നോ ഉ
അപ്പൊ പിന്നെ അതൊന്നും സമ്മതിച്ചില്ല പിന്നെ എന്തായാലും ആ കുറച്ച് നാൾ നടത്തിത്തരും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഞങ്ങളിരുന്നു പക്ഷെ ആഹ്
പക്ഷെ നടത്തി തന്നില്ല അപ്പ പിന്നെ സഹി കേട്ട് അപ്പോ എന്താ നമ്മള് എന്ത് ചെയ്യാനാ ലാസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് ക്ക് അത് മാത്രമല്ലേ ഒണ്ടായിരുന്നുള്ളു അല്ലേ എന്നിട്ട് എങ്ങോട്ടായിരുന്നു പോയത് ചേട്ടന്റെ വീട്ടിലോട്ടായിരുന്നോ അതോ വേറെ വീട്ടിലോട്ടായിരുന്നോ
അല്ലല്ല ഹസ്ബൻ്റിന്റെ വീട്ടിൽ അമ്മ ഇല്ലായിരുന്നു ആ സമയത്തെ അമ്മ ഹോം നേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നൊണ്ടായിരുന്നേ അപ്പോ ഞങ്ങളാണെങ്കില് ആ അമ്മയ്ക്ക് അറിയായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ഹസ്ബൻഡിന്റെ അമ്മക്കെ അപ്പൊ ഇതുപോലെ പറഞ്ഞാ അത് എന്തു വാന്ന് വെച്ചാൽ നീ ആലോചിച്ച് ചെയ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ മാമന്റെ വീട്ടിലോട്ട് ട്ടാ ഞങ്ങള് പോയത് അങ്ങനെ ആ അവിടെ ചെന്ന് കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെ അവിടെ ചെന്ന് കൊഴപ്പൊന്നുല്ല ആഹ് പിന്നെ തിരിച്ച് ആ എനിക്ക് തോന്നുന്നു ഒരു കല്യാണം കഴിഞ്ഞ് ഒരു പതിനൊന്ന് മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ വീടുവായിട്ട് അങ്ങ് പിന്നെ എണങ്ങി
ആന്നോ ആഹാ അമ്മമാര് അമ്മമാരല്ലേയോ അവർക്ക് പിന്നെ അതിൻ്റെതായിട്ടു ള്ള വിഷമങ്ങൾ കാണും എന്നാലും നമുക്ക്
അതെ അതെ പക്ഷെ ആ അതെ പക്ഷെ അച്ഛനാണ് ആദ്യം കാണണന്നും പറഞ്ഞ് വിളിച്ചതൊക്കെ ഇങ്ങോട്ട്
ആന്നോ
ആ പിന്നെ എന്തായാലും ആ കൊഴപ്പില്ല ഇപ്പ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലായിട്ട് പോന്നു ഇപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പ ഞാനും ഹസ്ബൻ്റും ഇപ്പ എന്റെ വീട്ടിലാണ്
ആണോ അപ്പ ഇപ്പൊ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്
കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷാവുന്നു
ആഹാ അത്രേം ആയോ ആ
ഉം ഉ
പ്പൊന്നുല്ല വീട്ടില്
ഇല്ല ഇല്ല പ്രശ്നമൊന്നുവില്ല ഇപ്പൊ കുഞ്ഞൂട ആയപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷാണ്
ആ കുഞ്ഞ് ലേറ്റായിട്ടാണോ അപ്പായത്
ആ അതെ അതെ ഇപ്പൊ മോന് ഞങ്ങക്ക് എട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് മോനാ ഒന്നത് ഞങ്ങള് കുറച്ച് ട്രീറ്റ്മെന്റ് മ്
പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം എന്ന് പറഞ്ഞു അത് കൊണ്ട് ഞാൻ ചോദിച്ചതാട്ടോ
ആഹാ ഞങ്ങള് ട്രീറ്റ്മെന്റ് എടുക്കുവായിരുന്നേ എനിക്ക് പി സി ഒഡിയും തൈറോയിഡും ഒക്കെ ഉണ്ടാ
ആ ആഹ് ആ
ആ അപ്പൊ അത് കാരണം പിന്നെ കുറച്ച് ഡിലെയായി കുഞ്ഞാവാൻ ആ അപ്പൊ ലേറ്റായിട്ട് കുഞ്ഞും കൂടെ ആയപ്പോഴത്തേക്ക് വീട്ടീ പിന്നെ പഴയതൊക്കെ അവര് മറന്ന് കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അതൊരു സന്തോഷം ആ പിന്നെ കൊഴപ്പില്ല ആളുവായിട്ടും ഇവിടെ അവരെ ഓക്കെയാണ് ഉ ഹസ്ബൻഡായിട്ടേ ആ
ആ അത് നല്ലൊരു കാര്യമല്ല നമുക്ക് കുഞ്ഞുങ്ങളായി കഴിയുമ്പഴ്ത്തേക്കും കൂടെ ആരെങ്കിലും ഇല്ലാ നമുക്ക് നോക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ബദ്ധിമു ദ്ധിമുട്ടൊള്ളൊരു കാര്യവാത് എപ്പൊഴും ആ പിന്നെ പിന്നെ ആ നോക്കാനാളൊള്ളപ്പൊ ബുദ്ധിമുട്ടറിയത്തില്ല നമ്മൾ അത്രയും ഉ അന്നേരം നോക്കി ക്കാലും ജോലിക്കൊക്കെ നോക്കണം ആള് കുഞ്ഞിനെ നോക്കാനാളുണ്ടെങ്കി രണ്ട് വയസൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ജോലിക്ക ട്രൈ ചെയ്യണം
ഇനിപ്പോ ഈ പാല് കുടി കഴിഞ്ഞിട്ട് നോക്കാം കാരണം നമ്മള് വീട്ടിലിപ്പോ എല്ലാരും അതായത് ഹസ്ബൻഡും വൈഫും കൂ ജോലി ചെയ്തെങ്കിലല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പറ്റു
അതാ പണ്ടത്തെ കാലമല്ലല്ലോ ഇന്നത്തെ കാലത്ത് രണ്ടുപേരും കൂടെ ജോലി ചെയ്താലേ ഒരു വീട് മുന്നോട്ട് പോത്തുള്ളൂ എന്നിട്ടും പോത്തില്ല
ഉം ഇപ്പ തന്നെ എന്താ സാധനത്തിന്റെ ഒക്കെ വെല് പോന്നന്നത് കണ്ടി നമക്ക് ഒരു ദിവസം ആ എ രൂപ ഉണ്ടെങ്കിലായിരിക്കും ഒരു ദിവസം നമ്മുടെ കാര്യം ഇപ്പ മീൻ്റ വില കണ്ടില്ലേ എന്തായാലും നമ്മള് മീനില്ലാതെ കഴിക്കുവോ മീൻ ഇല്ലെങ്കി പിന്നെ അന്നത്തെ ദിവസം പട്ടിണി
ആന്ന് മീനൊക്കെ തന്നെ നമുക്ക് ചന്തയിലോട്ടൊന്നും പോവാനേ പറ്റി അത് പോലത്തെ വിലയാ മീനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്റെ മീൻ ഇരിക്കുന്ന നമ്മൾ ചെന്ന് കഴിഞ്ഞാ ഒടുക്കത്തെ വെലയും അതൊപ്പ മേടിക്കാതെ വരികയും ചെയ്യും ഉം
ഉം
അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ പിന്നെ വീടിനടത്തു തന്നെ മാർക്കറ്റ് ഉണ്ട് അത് അവിടെ പോയ് നമ്മള് മീൻ മേടിക്കും അപ്പ കൊറച്ച് ലേറ്റായിട്ട് നമ്മള് ചെല്ലുമ്പ നമുക്ക് ഇച്ചിരി റേറ്റും കൊറച്ച് കിട്ടും ഇച്ചിരി ബൾക്കായിട്ട് നമുക്ക് മീനും കിട്ടും അങ്ങനെ പോയിയാണ് ഇവിടെ ഇപ്പ മേടിച്ചോ കാര് അല്ലാതെ ഇവിടെങ്ങും ആരും അങ്ങനെ വരാറില്ല ഇപ്പൊ നിലവില് മറ്റേത് ഇവിടെ ആ രണ്ട് രണ്ട് ആ രണ്ട് മൂന്ന് ദെവസം ക്കുള്ളത് നമ്മള് അടിപ്പിച്ചങ്ങ് മേടിക്കും മീനങ്ങ് അപ്പൊ നമുക്ക് കൊറച്ച് ദെവസം ഉപയോഗിക്ക കാവല്ലോ, അങ്ങനെ അല്ലാതെ നമുക്ക് പറ്റത്തില്ലാ കണ്ടിന്യൂ ഡെയിലി നമുക്ക് ഇവിടെ നമ്മള് മീന് നോക്കോണ്ടിന്ന് കഴിഞ്ഞാലേ വരത്തില്ലാ മീന് അതാകുമ്പം നമ്മള് നോക്കണ്ടാ നമ്മുടെ ജോലിയും പെട്ടെന്ന് ഒതുങ്ങും രാവിലെ തന്നെ മീനുണ്ടെങ്കി രാവിലെ തന്നെ നമുക്ക് എപ്പോഴും ജോലി ഒതുങ്ങും മറ്റേത് നമ്മള് മീൻ നോക്കി നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കണം മീൻ വന്നില്ലെങ്കി പിന്നെ എന്തോ കറിവെ ക്കും പിന്നെ എന്തേലും പച്ചക്കറി എടുക്കണം അങ്ങനെയൊക്കെയുള്ള രീതിയില് നമ്മള് പോവും ഇതാവുമ്പോം രാവിലെ എന്തേലും ഒരു കൂട്ടാന് തോരനോ അവിയലോ എന്തേലും വെച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ ജോലി ഒതുങ്ങും ആഹാ അങ്ങനെയാ കാര്യങ്ങള് പിന്നെ എന്തോ ബഹളം വെക്കുവാണല്ലോ കുഞ്ഞ്
ആ അതെ അതെ അമ്മൂമ്മയോട് എടുക്കാൻ പറയുവാ
ആന്നോ ആ നടക്കാൻ മടിയാന്നോ
ആ അമ്മൂമ്മ എന്തോ ചെയ്യുവാ അത് കണ്ടപ്പഴത്തേക്ക് അവനതിനാത്ത് പിടിക്കണം
ഓ അങ്ങനെ ആ ആഹ്
അതെ അതെ അതെ അത് എന്തുവാന്ന് അറിയണ നമ്മള് എന്ത് ചെയ്താലുവേ പിള്ളേര് അങ്ങനാണല്ലോ അതെന്തുവാന്നൊക്കെ അറിയണം ആളിന് ഉം
ഓ അങ്ങനെ ആഹാ കുഞ്ഞുങ്ങള് അവർക്ക് നിർബന്ധങ്ങളും വാശികളൊക്കെ കാണുമല്ലോ
അതെ അതെ ആ പ്രത്യേകിച്ച് നമ്മള് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താ നമ്മളിപ്പോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോ ഇപ്പൊ അടുക്കളയില് എന്തെങ്കിലും ചെയ്യുവാണെങ്കി നമ്മൾടെ ഫ്രണ്ടില് വന്ന് നമ്മ തള്ളി തള്ളി തള്ളി ഇങ്ങനെ കൊണ്ടു പോകും നമുക്കാണെങ്കി ആ ജോലി തീർ ത്തിട്ട് എവിടേലും ഇരിക്കാം അല്ലെ അത് കഴിഞ്ഞിട്ട് പാല് കൊടുക്കാം എന്നുള്ള ചിന്തയായിരിക്കും പക്ഷേ വേണമെന്ന് തോന്നിയാ അന്നേരം തന്നെ അവന് കാര്യം സാധിക്കും
ആ ഇല്ലെങ്കി നിർബന്ധവും വാശിയുമായിരിക്കും അല്ലേ ആ എന്നാ ശരി എന്ന എന്നാ കുഞ്ഞിനെ നോക്കുന്നെങ്കി
ഓ ശെരിയെന്നാ ആയിക്കോട്ടെ